ഉ
ഹലോ ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
അഹ് ആ എന്തൊക്കെയുണ്ട് വിശേഷൊക്കെ
ചെറുതായിട്ട് തന്നെ എന്തെങ്കിലും റേഞ്ചിന്റെ പോവരുതേ ചിലപ്പോൾ അത് കട്ടായി പോകാതെ
ആഹ് ഇല്ല ഇല്ല ഇല്ല ചെറിയ ഇപ്പം മഴയായോണ്ടേ ആഹ് മഴയായൊണ്ട് ആഹ് ആഹ് ആഹ് നല്ല റേഞ്ചിന്റെ പ്രോബ്ലം കാണുവല്ലോ.
ആഹ് അതെ നമ്മൾ ഒരുപാട് തവണ വിളിച്ചാലേ ഒരാളെ കിട്ടത്തുള്ളൂ പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ആഹ് തന്നെ അങ്ങ് പോവാണെ പോട്ടെ നമ്മളായിട്ട് കട്ട് ചെയ്യാതിരുന്നാ മതിയേ ഉം എന്നാ ഉണ്ട് ചോറൂണൊക്കെ കഴിഞ്ഞോ
ചോറൂണ് ആ കഴിഞ്ഞു ചോറ് ഇന്ന് കറി ഇന്ന് മീൻ മേടിച്ചോണ്ട് വന്നു ചാള മീൻ മേടിച്ചോണ്ട് വന്നു ചാള മേടിച്ചോണ്ട് വന്നു ഒഴുകെയും മേടിച്ചോണ്ട് വന്നു
ഉം ചെറുത് നെത്തോലി
ആ അത് തന്നെ ആ നിങ്ങളുടെ അവിടെ ഒക്കെ നത്തോലി എന്നാല്ലേ പറയണേ
കൊഴുവ കൊഴുവ
കൊഴുവ കൊഴുവ ആ പിന്നെ ചക്ക പുഴുങ്ങി അങ്ങനെ ഒരു പണിയായിരുന്നു എന്താന്ന് വച്ചേ ചെറിയ മീനുകളാണല്ലോ ഏറ്റവും നല്ലത് എല്ല എന്തോ
തോരനൊക്കെ ഇച്ചിരി വെക്കുവാണെങ്കിൽ അത് തന്നെ നല്ലത്
ആ തോരൻ തോരൻ ഇന്നൊന്നും വെച്ചില്ല ഞങ്ങള് ചക്ക പുഴങ്ങുന്നത് കൊണ്ട് തോരൻ വെക്കേണ്ട എന്നോർത്തു
ആഹ് അതല്ല ഏ കൊഴുവ മീനേയ്നി
ആഹ് കൊഴുവാ ആ അത് ഞങ്ങളിവിടെ പീര വയ്ക്കാന്ന് പറയും
ആ രണ്ടും ഞങ്ങളും രണ്ടും തോരനും പീരയും ഒക്കെ വറ്റിച്ചെടുക്കുക എന്നൊക്കെ പറയും
അതെല്ലേ ആ ആ ആ തോര ഇത പീരെ വെക്ക വെക്കുവാണെങ്കിൽ പുളി ഇട്ടൊക്കെ വെക്കുമ്പൊ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ
അതെ അതെ നമ്മുക്ക് ഇപ്പം ഞാന് പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ ആണേൽ അവർക്കൊക്കെ ആവുമ്പോ ഈ വറുത്ത് കഴിഞ്ഞ ഇതങ്ങ് മുരുമുരാന്ന് ആയി കഴിയുമ്പോ അവർക്കത് ഭയങ്കര പാടാ അപ്പം ചെറിയ മീന് തോരൻ വെക്കുന്നത് ഇഷ്ട
അതെല്ലേ ഏ ഇവിടെ വറുത്ത കഴിക്കണ ഇഷ്ടം അതന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുര് ആഹ് അല്ല ഇത്ങ്ങനെ കരിമുരാന്ന് പറഞ്ഞ് ഇരിക്കുമ്പഴത്തേക്കും കറക്റ്റ് കടിച്ചും കൂടെ എല്ലും കൂടെ കൂട്ടി കഴിച്ചോളുവല്ലോ
അതെ അതെ അതെ അതെ അതെ അതെ
അതാണ്പ ഈ പിള്ളേർക്ക് കൊടുക്കാനായാലും നമുക്ക് കഴിക്കാനായാലും ഏറ്റവും കൂടുതൽ നല്ലത്ന്ന് പറ ചാള കറിവച്ച് കൊടുക്കാനാണ് പറയണത് ഡോക്ടർമാരൊക്കെയാലും ഈ ഇതിന്റെ കൊറവൊക്കെ വരുമ്പോഴ ഈ വൈറ്റമിന്റെ ഒക്കെ കൊറവക്കെ വരുമ്പോഴേ
അതെ അതെ അതെ
ആ ചാളമീൻ ക പൊ പൊരിക്കനേക്കാളും കൂടുതൽ കറിവെച്ചു കൊടുക്കാനാ പറയണ
അത് ഈ ഒത്തിരീം അങ്ങ് മുളകും മല്ലി ഇട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഞാൻ നോക്കീട്ടെ ഏറ്റവും നല്ലത് തേങ്ങ അരച്ച് തേങ്ങ ചതച്ച് അപ്പം മുളകും പുളിയെല്ലാം ചേർത്ത് തോരം വെക്കുന്നതാണ് നല്ലത് പിള്ളേർക്കൊക്കെ ആ അങ്ങനെ ചെങ്കൂടുതലായിട്ട് ചെയ്യും ആ എരിവ് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങോട്ട് നല്ല പോലെ ചതച്ച് ഇച്ചിരി കരിയാപ്പലേം ഇട്ട് വെന്ത് പറ്റുമ്പോൾ ഒര് എണ്ണ ശകലം വെളിച്ചെണ്ണ ഓ ഇങ്ങനെ തൂകിയെടുത്താ അവർക്കതൊരു ഗുണമാണ്
ഗു ആ അതെ അതെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഇതാണല്ലോ
ഉം അതെ ചെറിയ മീനല്ലേ ഏറ്റവും നല്ലതും
ആ ചെറിയ മീൻ ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇങ്ങനെ ഇട മക്കളൊക്കെ അതെ ചോറൂണല് ക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കന്ന് ഇന്ന് കളിയുണ്ടായിരുന്നു രാവിലെ ക്രിക്കറ്റ് കളിയേ അത് ക ക്രിക്കറ്റ് അല്ല സോറി ഫുട്ബോള്
അപ്പം മുതിർന്ന പിള്ളോരാണോ ആ
നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടങ്ങനെ ഇരിക്കും ഇന്ന് രാവിലെ ഏറ്റു അതുകൊണ്ട് കളി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങും അവധി ദിവസങ്ങള്
ആഹ്
അല്ലാത്തപ്പ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ആ അങ്ങനെ ആ ആ നാളെ നാളെ കഴിഞ്ഞും അവധിയണല്ലോ നാളെ സെക്ക രണ്ടാം ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച അടുത്ത ഏ ശനിയാഴ്ച പഠിത്തണ്ട്
ആ ഇവർക്ക് ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ലാസ്സ് വയ്ക്കാറില്ല
അല്ല ഇന്ന് അവധിയല്ലേ ഇന്ന് നിങ്ങൾക്ക് അവധിയണോ ആ ആ ആ ഇന്നത്തെ അവധി അടു ത്തശരിയച്ചന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ അറിയിപ്പ് വിട്ടിട്ടുണ്ട്
അതെല്ലെ ഇവിടെ എങ്ങനെ അറിയി ഇപ്പ വന്നാലും വന്നില്ലേലും ഇവരുടെ ഈ സ്കൂളിന് ശനിയാഴ്ച ദിവസം പഠിത്തം വെക്കത്തില്ല അവര്
അതെല്ലേ ആ അത് നല്ല കാര്യ ചെലപ്പം ഓർക്കും പഠിത്തം ഒള്ളതാ നല്ലത്
ചെലപ്പം നമ്മളോർക്കും പഠിത്ത ഒള്ളതാനല്ലെയെങ്കില് പക്ഷെ ചെലപ്പം നമ്മളോർക്കും ആ ഒരു ദിവസംങ്കി ഒരു ദിവസം മെനക്കേട് കൊറവുണ്ടല്ലോ നോർക്കും
ആഹ് അതെ അതെ ഇച്ചേരം കൂടുതല നോരം കിടന്നുറങ്ങാലേ
ആന്നെ അതെ ഇവിടെ ഇപ്പ ആഹ് എന്റെ പിള്ളേര് മൂന്ന് പേരും മൂന്നു പേരുണ്ട് മൂന്നു പേരും ചെറുതകളാ
ആഹ്
മൂന്നാം ക്ലാസ് യു കെ ജിയില് അഹ് ചെറിയ ആൾ ദെ ഇവിടെ എന്റെറടുത്ത് കിടന്ന് ഇപ്പോ ഉറങ്ങുന്നു മൂന്ന് വയസ്സ് അടുത്ത മാസം ആവത്തേ ഉള്ളൂ ഉം
ആഹ് ആഹ്
ഉം
അതെല്ലെ അപ്പൊ നല്ല വഴക്കായിരിക്കുവല്ലോ
ഒച്ചയം ബഹളും വഴക്കും ഒച്ചയും ബഹളം വഴക്കൊക്കെ ഉണ്ട് എന്നാലും വഴക്കന്ന് പറയാൻ പറ്റത്തില്ല ഒച്ചയും സൗണ്ടും കളിയും ചിരിയും ഇടത്ത ഓട്ടം
വർത്താനം പറയാൻ തുടങ്ങിയാ ഇല്ലല്ലോ ആഹ് മൂന്ന് മാസം അല്ലേ
മൂന്ന് വയസ്സ്
ആഹ് ആഹ് മൂന്ന് വയസല്ലേ ആഹ് അപ്പം സ്കൂളിൽ പോകാനൊ
കൊറെ അടുത്ത വർഷത്തെന് അടുത്ത ഈ സമയം ആവുമ്പോ മൂന്ന് മൂന്ന് വെരയും വിടും
ആഹ് അതെല്ലേ ആഹ് അഹ് ആഹ് ആഹ് മൂത്തത് പ്ലസ്റ്റൂന്
ആഹ്
ആഹ് എളെത് ഒമ്പതില് ആഹ് അതിന്റെ താഴെയുള്ളത് നാലില്
ആഹ് മൂന്ന പേരുണ്ട് ഞാൻ വിളിക്കുന്നവരെല്ലരും മൂന്ന് പേരുള്ളവരാ
ആഹ് ഹ ഹാ ആഹ് മൂന്ന് മക്കളല്ലേ ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ മൂന്ന് മൂന്നേ ഹ് നേരത്തൊക്കെ ഒരു ഇതുണ്ടായിരുന്നു നാം നാം രണ്ട് നമുക്ക് രണ്ട്ന്ന് പറഞ്ഞൊലയ ഇപ്പം
മൂന്നേ മൂന്നേ നാമ് രണ്ടാണേലും നാമ് രണ്ടേ പാടുള്ളൂ എന്നാലും മൂന്ന്
മൂന്ന് അതന്നെ അംഗസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചോണ്ടിരിക്കയാണ് അം അംഗസംഖ്യ വർധിക്കുന്ന അനുസരിച്ച് ഏർ നമ്മുടെ സ്ഥലങ്ങളും കൊറഞ്ഞ് വീടുകളെല്ലാം കെട്ടിപ്പൊക്കലും എല്ലാ ആണല്ലോ
ഇപ്പൊ ഒരു വീട്ടില് നസത്യം പറഞ്ഞാ സത്യം പറഞ്ഞ സ സ സൗകര്യങ്ങളും ഇതൊക്കെ കൂടുമ്പോഴത്തേക്കും ആണ് ഭയങ്കരമായ പ്രശ്നം ഒരു മുറി അടുക്കളയില് ഒമ്പതണ്ണം വളർന്ന കാലങ്ങളുണ്ട്
അത് ഉണ്ട് ഉണ്ട് പണ്ടൊക്കെ അങ്ങനെയണല്ലോ എൻറെ അച്ഛന്റെ വീട്ടിലൊക്കെ പന്ത്രണ്ട് മക്കളായിരുന്നു ആഹ് അപ്പൊ മൂത്ത ആൾ കെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇപ്പൊ അമ്മയും മരുമകളും ഒന്നിച്ച് പ പ്രസവിച്ചു കിടക്കണേ ഇതൊക്കെയാണല്ലോ അങ്ങനെ ആയിരുന്നു ഒരു മുറിയില് അല്ല അപ്ര ഇപ്രേ മുറിയില് അങ്ങനെ ആഹ് ഒരു അവസ്ഥായിരുന്നു പിന്നെ പിന്നെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണങ്ങളായാലും ഇപ്പ ഇങ്ങനെ ഒരു ഒരു വലിയ ഒരു ഹാള് പോലെ ആയിരിക്കും അവിടെയാണല്ലോ കിടക്കണ എല്ലാം ഇപ്പ ന്ന് പറഞ്ഞാൽ ഒരു മുറി ഉണ്ടെലും രണ്ട് എത്ര മുറി ഉണ്ടെലും തെകീല കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഓരോ മുറികളാണ്
കുഞ്ഞുങ്ങൾക്ക് ഓരോ മുറികൾ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്തിൽ ഈ കാരണവന്മാർക്ക് വിശ്വസിച്ച് വല്ലിടത്തും കെടക്കാൻ പറ്റൊ
ആഹ് ആഹ് അത് നെരാട്ടോ ആഹ്
എല്ല ഇതും കൂടെയൊക്കെ ഭയങ്കര വല്ലിയായത് കൊണ്ട് നമുക്കൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാ നമുക്ക് ഹാളിൽ വെണേലും കെടക്ക ഇത്ങ്ങളെ വേണം അട ഒറപ്പിച്ച് എവിടെങ്കിലും കെടത്താനായിട്ട്
കെടത്താനായിട്ട് ആഹ്
അങ്ങനെം ഉണ്ട് ഇന്നത്തെ പിള്ളേരുടെ തലയൊക്കെ വേറെ തലയാ
ആ്ഹ് ആ അത് ശരിയാ പേടിയാവും ഇതിന്റെക്കെ വെ വളർച്ച കാണുമ്പോഴത്ത ത്തേക്കും എങ്ങോടാ ഈ പോണേന്നൊർക്കും ഓരോ വർത്തമാനങ്ങളൊക്കെ
അതെ വർത്തമാനങ്ങളും ഓരോ പരിപാടികള് കുഞ്ഞ് അഞ്ചു വയസുള്ള മൂന്ന് വയസ്സുള്ള ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞാ പിന്നെ പെൺപിള്ളോരാണ തീർന്ന് നമുക്ക് ഇവിട്ന്ന് എങ്ങനെയാണ് അറിയത്തില്ല പിന്നെ വള രുന്ന പിള്ളേരുടെ തലമുറൽ ഇതുങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും മുട്ടായി എന്ന ചെയ്യാനോ എവിടെയെല്ലാ ശ്രദ്ധിക്കുന്നത് നമ്മളൊക്കെ
ആഹ് നമുക്കറിയാൻ പാടില്ലല്ലോ ഇതെന്താണ് നടക്കുന്നന്ന് പോലും നമുക്ക് ഇതിന്റെക്കെ കയ്യിലിരിക്കണ എന്നാ ഈ ഈ ഏതൊക്കെ രൂപത്തിൽ പരിപാടി നടന്നെ എന്നുള്ളത
ചക്കയൊ മാങ്ങായോ തേങ്ങായോ കൊണ്ട്ന്ന് ന്നലെ, അതെയതെ അതെയതെയതെ സിനിമയാണ് മനുഷിനെ വഴിയാധാരമാക്കുന്നതും
ആഹ് അതെ അതെ ഒര് ഒരു കണക്കിന് നോക്കുമ്പോ അല്ല ഒരു കണക്കിന് നോക്കുമ്പോഴത്തേക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞത് ഒരു കൊറെയൊക്കെ നല്ലതാണ് പക്ഷെ ഒരു അങ്ങനെ ഈ ഇപ്പൊ ഈ ദൃശ്യം സിനിമ നല്ല സിനിമ ഒക്കെയാണ് പക്ഷെ അതിനോട് എനിക്കൊരു യോജിപ്പില്ല ആഹ് കാരണം സിനിമ നല്ലതാണ് പക്ഷെ ആഹ് ഒരു കൊലപാതകം ക്രിമിനൽ മൈൻഡ ഉള്ള ആളുകൾക്കെല്ലാം അതൊരു പ്ലസ് പോയിന്റ് അല്ലേ
അതെ അതെ അതെ ഈ നമ്മുടെ ഇപ്പോ എല്ലാവരും ഉപകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ എല്ലാം അഹ് ഇങ്ങനെ ലോഡ് ചെയ്ത് വിടും ഓരോ ഉപകാരപ്പെട്ട വീഡിയോകള് പക്ഷെ അത് ഉപകാരപ്പെടുന്നവരെ ഇപ്പം ഗ്ലാസ് കാറ്ന്റെ തുറക്കുന്നതോ അല്ലെങ്കിൽ പൂട്ട് തുറ തുറക്കാൻ വേണ്ടിട്ട് താക്കോലിന് പകരം വേറെന്തലും ഉപയോഗിക്കാ എന്നുള്ളതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപകാര മായിട്ട് ചെയ്ത് വിടുന്നവരുണ്ട് പക്ഷെ ആ ഉപകാരത്തില്ൽ മ മുതലാക്കുന്നവരും ഉണ്ട്
മുതലാക്കുന്നവരുണ്ട് അത് തന്നെ അതാണ് കുഴപ്പം
ഒരു കാറോക്കെ റോഡികേട്ന്നോ എന്തോലും താ ക്കോലിന് ഉള്ളിലായി പോയാ വേറൊരു രീതിൽ നമുക്കത് ഉപയോഗിക്കാന്ന് വേറൊരാള് കാണിച്ചു തന്ന കഴിഞ്ഞാൽ സാധാരണ രീതിൽ ഇരിക്കുന്ന വണ്ടീനെ അവന്മാര് അത് ഉപയോഗിച്ചെടുക്കും
ഉപയോഗിച്ചടുക്കും ഇത് എല്ലാം പഠിക്കുന്ന സോഷ്യൽ മീഡിയന്നാണല്ലോ
അതെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഈ കൊറോണ വന്നതിന് ശേഷം പിള്ളേർക്ക് ഓരോ ഫോൺ കൂടെ ആയിപ്പോയി
ആഹ് ആഹ് അത് തന്നെ അതാണ്
ഏറ്റവും ഇപ്പോഴത്തെ നല്ല മുഖ്യ തലവേദന
അഹ് ലോകം നശിക്കാൻരു മു പകുതിയോളം കാരണം ഈ ആ ഒരു കൊറോണ വന്ന് ആഹ് ഈ ഫോണും കൈയ്യിലായി പിന്നെ അങ്ങോടെ
എടുത്തോടടെ ഒര് പകുതി ആൾക്കാർ തീർന്ന കൊറോണടെ ഇന്ത്യ എടുത്തോട്കൂടി പകുതി ആൾക്കാരുടെ ജീവൻ തീർന് കിട്ടി
ജീവിതം തീർന്ന് ആഹ്
അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു ഫോണൂടെ ആയപ്പോ മുക്കാലി വളന്നു വന്ന ജീവിതവും തീർന്ന് കിട്ടി
തീർന്ന് കിട്ടി അത് തന്നെ ഇനീപ്പോ ഇനിയിപ്പ എങ്ങോടായി പോകുന്ന് ഒരു പിടുത്തോം ഇല്ലാ
വീട്ടിലിപ്പൊ നിക്കുന്ന പറ്റൂല്ലാ പറ്റൂല്ലാ അവര് നമ്മളെ അടിക്കും.
ആഹ് അത് തന്നെ അത്
ഇപ്പോ ആ അരമുറി തുണിയിട്ട് അങ്ങ് എറങ്ങാൻ പെണ്ണും ആണും ഒരു പോലെ ഇത് പെണ്ണാണോ ആണാണോ എന്നുള്ളത് പ്രസവം കഴിഞ്ഞാ മാത്രം അറിയാന്ന് പറഞ്ഞിട്ട അവസ്ഥയിലാണ് തുണിയും ഡ്രസ്സിങ്ങും പോക്കും കാര്യങ്ങള് മൊത്തം
മൊത്തം അത് തന്നെ അത് വളരെ സത്യമായ കാര്യവാ
ആഹ് ഒരു തരത്തിലും ഇവരെ നമ്മക്ക് തിരിച്ചറിയാനും പറ്റത്തില്ലാ പെണ്ണുങ്ങളാണോ രാത്രി കൂടി നിക്കുന്നേ അണുങ്ങളാണോ കൂട്ടി നിക്കുന്നേ ആൺ പിള്ളേര് സത്യം പറഞ്ഞാ എനിക്ക് തോനുന്നു ഇപ്പ ഇത്രയും സത്യം പറഞ്ഞാ ഒരു ഏഹ് തൊണ്ണൂറ് ശതമാനം പെൺപിള്ളേരും ഇപ്പം വെറും ഇതായി പോയി.
തറയായിപ്പോയി അവർക്ക് വസ്ത്രം മേടിക്കാനുള്ള പൈസ ഇല്ലാത്ത അവസ്ഥയായി.
പ പൈസ ഇല്ലാത്ത അവസ്ഥയല്ലാ പൈസായി കൂടുതൽ കൊടുത്ത് മേടിക്കുന്നു പക്ഷേ അളവ് കൊറഞ്ഞ തുണിയായിപ്പോയി
ആഹ് അതാ പൈസ ഇല്ലാ ആ ഒരു രീതിക്കല്ലാ ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് വസ്ത്രം മേടി ക്കാൻ പറ്റൂലാ ഒരു എന്തോരം കൊറയ്ക്കാവോ അത്രോം കൊറച്ചുള്ള വസ്ത്രം അവർക്കിടാൻ പറ്റോള്ളൂ.
ആഹ് ഇപ്പൊ അത് ഓരോന്നൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാ സത്യം പറഞ്ഞ് കഴിഞ്ഞാല് ആഹ് ഒരു ചുരിദാറ് ഇട്ട പെമ്പ്ള്ളേ ഇയ്യോ ഇപ്പ ഇന്നത്തെ കാലത്ത് ആരേലും പെമ്പിള്ളേര് ചുരിദാറിടുന്നെ കണ്ടി ട്ട്ണ്ടോ നമ്മളെക്കെ അല്ലേ ഇടുള്ളൂ. നേരത്തെ ചുരിദാറ് ഇടുന്നെന്ന് പറഞ്ഞാ തന്നെ പ് പിള്ളാ ഈ ഈ നമ്മടെ ഈ ഒരു സമ പ്രായയത്തിലുള്ളവർക്കൊക്കെ ചുരിദാറേന്ന് കേട്ടാലെ ഒരു മടിയാരുന്ന് പക്ഷെ ഇപ്പൊ പിന്നെ എല്ലാരും തന്നെ ചുരിദാറ് ഉപയോഗിക്കുന്നവരുണ്ടെന്ന് വെച്ചോ എന്നാ പോലും ഇന്നത്തെ ഈ വളർന്ന് വരുന്ന ഏതെങ്കിലും ഒരു പിള്ളേര് ഒരു ചുരിദാറ് ഇടുവോ അതുപോലെ തന്നെ നേറ്റിക്കൊക്കെ യൂണിഫോമൊക്കെ ചെറ്താകുന്നയായിരുന്നു നമ്മളൊക്കെ ഇട്ടിട്ട് തീർത്തോണ്ടിരുന്നെ ഇപ്പോ അതാരേലും ഇടുവോ
അത് തന്നെ അന്നാ ഞാൻ വിളിക്കാട്ടോ എന്നാല് ഞാൻ വെച്ചോട്ടെ എന്നാ ആഹ് ശരിയെന്നാ.